ഹലോ, ആഹ്, കേക്കുന്നുണ്ട്. എ, എന്, എന്തൊക്കെയണ്ട്, വിശേഷം?
ആഹ്, നല്ലതന്നെ, പിന്നെ, മഴയൊക്കെ, നിന്നലെ ഇപ്പ
ആ, മഴപ്പ, പെയ്യിനിണ്ട്, ഇന്ന്, ഇവിടെ. ഉം, ചെറുങ്ങനെ, ചാറ്ണ്ട്, മ, ഒരാൾ എത്തിട്ടുണ്ട്, ഇനി ഒര രാള്, വരാനുണ്ട്.
അതല്ലെ, ആഹ, ഭക്ഷണം, ഇ, ഫുഡ്, കൊടുത്താ?
ഇല്ല, പ്പത്തിട്ടുള്ളൂ, ഡ്രസ്സൊക്കെ, ചേഞ്ച്, ചെയ്യണള്ളൂ.
അതെല്ലെ, വന്നിട്ട്, കുളിക്കോ?
ആഹ്, കുളിക്കും.
അതെല്ലെ, ആഹ്.
ഉം, ഉം, ഈ സ്കൂളിൽ, കുട്ടികൾപ്പം, ങ്ങനെ, നിക്കണല്ലേ.
ആഹ്, അതന്നെ, അതന്നെ, പിന്നെ, സ്കൂളിലും, നല്ല, പുറത്തൊന്നും, വിടുലായിരിക്കും, കള ക്കാനൊന്നുല്ലേ?
ഇപ്പൊ, ഈ, മഴയതുകൊണ്ട്, പിന്നെ, വെല്ലാണ്ട്, പോവുണ്ടാവില്ല.
ഓ, ഉണ്ടാവൂ, ല അതന്നെ, അന്നെ.
അപ്പ, പിന്നെ, അവിടന്നെ, ഓൽക്കും, അത്, കെടല്ലേ, നനയുംചെയ്യും, കുട്ടിയാൾ ഇങ്ങനെ.
ആഹ്, ആഹ്. ടീച്ചർമാരൊക്കെ നല്ലോണം സഹായിക്കോ ഇങ്ങനെ പഠിതാത്തിനൊക്കെ?
ആഹ നല്ലോണ്ട് ഒഴിവില്ലല്ലോ നമ്മക്കും തന്നെ വർക്ക് അയ്കാരം വേര. രക്ഷിതാകൾക്കും ഉണ്ടാവുംഓൽക്ക് ഓരോന്ന് ഇണ്ടാക്കി കൊടുക്കാനും ഡെലി ഉണ്ടാവകും ഓരോന്ന്.
അതന്നെ അതന്നെ അതന്നെ ക്രാഫ്റ്റ് വർക്ക് കൊറെ ഉണ്ടാവും.
അതെ ക്രാഫ്റ്റ് വർക്ക്ന്നെയാണ് കാര്യായിട്ട് വരുന്നത് ഉം. ഇപ്പോ മിനിഞ്ഞഞ്ഞ് രണ്ട് ദിവസം മുമ്പ് മുട്ടത്തോടോണ്ടേനു.
അള്ളോ ഹ് ഹ്.
ആ മുട്ടത്തോടണ്ട് ഓരോ ഡിസൈൻ ഇൻ ഓരോന്ന് ഇണ്ടാക്കിക്കാണ്ട് കൊടുത്തേയ്ക്ക. പിന്നെ ല്ലെ എങ്ങനെ.
ഏ ചെറുത് ഇവര് ക്ലാസ്സ് സ്കൂളിൽ പഠിക്കുമ്പോക്കെ ഇങ്ങനെ. പലതരം ഇല കൊണ്ടു ചെല്ലാനും പിന്നെ പലതരം. ഈ സ്റ്റാമ്പ് ഉണ്ടോവാനും അങ്ങനെ കൊറേ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ന്ന ആഹ. ഉം.
ഇപ്പൊ ഇനിയിപ്പോ ഞായറാഴ്ച ബഷീർ ദിനത്തിന്റെ ഇതാണ്.
ആഹ ഞാനിന്ന് ഒരു കുട്ടിയുടെ ഇത് കണ്ട് ഇന്തു ട്ടന ആ കഥടെ പേരുന്നാപറഞ്ഞെ ഏദുട്ടണ് പാത്തുമാടെ ആട് ആഹ ആ. ആഹ് ഇന്നപ്പൊ ഒരു പെൺകുട്ടി ആ പ പച്ചക്കളർ ഇതൊക്കെ ഇട്ടിട്ടെ? ആഹ താത്തമാ ആ താതമാ ആഹ്. ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഉം വേഷം കെട്ടി ആ. ആ അപ്പൊ ഞനോ ഇന്നാണ് ആ ദിവസം ഇന്നാണ് ഞാൻ കണ്ടത്. അഞ്ചാതീ ആഹ. അഞ്ചാതിയാണ് ആഹ ആഹ പിന്നെ എന്താ വിശേഷം? എന്താ മലയാളം ഇത്ര വ്യത്യാസം ഉണ്ടോ ആ മോളെത്തി.
ആഹ ഫുഡൊക്കെ കഴിച്ചുകോ ലല്ലെ ചോറ് കഴിച്ചു കോലല്ലെ
ആഹ് ചോറൊക്കെ കഴിവായ പ്പോ ഹിന്ദി. എന്തൊക്കെയുണ്ടന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചോറും മീൻകറി അത് ണെങ്കിൽതാ ഭയങ്കരായിട്ട് വെശക്ക്ണ്ന്ന് റഞ്ഞ്
ആ അല്ല അത്രം ലോങ്ങ്‌ ഒരു മണിക്കൂറോളം യാത്രല്ലേ?
ആ ഇന്നണെങ്കിൽ കൊട കൊണ്ട് പോവാനും മറന്ന്പോയി നല്ലോണം
ആ ആ നനയുംചെയ്യും വെ അപ്പ എന്തെ രാവിലെതന്നെ മഴയണല്ലോ പിന്നെ എന്തെ കൊടകൊടുകായിഞ്ഞേ
അത് മറന്ന് പോയി പെട്ടെന്ന് ദി ർതിക്ക് പോയതാ ആ ബസ്സ് പോയി. പോവല്ലേ, ഞാനും ചോയ്ക്കാൻ വിട്ടു പോയി.
ഉം അല്ലെ പൊതുവെന്ന് രാവിലെ മുതലേ മാഴണ്.
ആഹ് പിന്നെ അതിനും പൊതുവേ കുട കൊണ്ടോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇഷ്ടല്ല കൊണ്ടോവാൻ.
ആഹ് ഈ നനഞ്ഞ് പോരുമ്പോഴാണ് കെതിയെട്.
അതന്നെ അതന്നെ ഇന്നലെ ഞാൻ പോറത്ത്പോയ പ്പൊ ഭയങ്കര ഈ സമയത്താണ് ഞാൻ പുറത്ത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ മഴ ഉണ്ടായില്ല പക്ഷെ ഞാൻ പോയ സ്ഥലത്ത് ഭയങ്കര മഴ.
മഴ ഇണ്ടാക്കും ചെയ്യും. അതാണ് പെട്ടെന്ന് ഓരോ ഭാ ഭാഗത്ത് കൂടെ ആണ് മഴകള്. ചിലപ്പോ നമ്മളെ വീട്ടിൽ ഇല്ലെങ്കിൽ കൊറച്ച് അപ്പുറത്ത് എത്തുമ്പോണ്ടാവും നല്ല മഴ കര
ആഹ് അപ്പൊ ബസാരം പത്ത് പ്രാവിശ്യം ഇങ്ങനെ തോടക്കണ്ട് ഇത് അത്രം കാണ ണില്ല ആഹ്
ആ പിന്നെ ആൾക്കാർക്കപ്പാടെആയില് ഉണ്ടാവുമ്പോ ആവി ഉണ്ടാവെയ് ആവി ആവുമ്പ അപ്പൊ പിന്നെ വേഗം ചില്ല് ഒരു പുകച്ചിൽ പുക മൂടിക്കൊണ്ടേയ്ക്കാരം. ഉം നമ്മക്ക് പേടിയാവും അങ്ങനെ ആവുമ്പോ വണ്ടി തന്നെ യാത്ര യ്യുമ്പോ.
ആ അതെന്നെ അതെ ന്നെ പിന്നെ ഇൻക്ക് ആ മഴയാവുമ്പോ ബസിന് ഷട്ടട്രൊ ക്കെ ഇടുമ്പോ അതും ഭയങ്കര ഒരു വഷ് മാണ് ഈ ഇർ ട്ട്
അ ഇർട്ടു ആണ് ഒന്നും കാണാൻ പറ്റു പിന്നെ ചൂട് കൂടുതലാ യിരിക്കും അങ്ങനവുമ്പോ
അതന്നെ അതന്നെ നമ്മ ബസ്സലി രിക്കണപൊർ ഇത്തെ കാഴ്ചൊക്കെ കാണാൻ വേണ്ടി ആഹ്
സീറ്റിൽ അവിടെ
ഉം ഞാനിപ്പോ എന്താ മൊബൈൽ
എന്താ ഡ്രസ്സും കടിം
ആഹ ആ കണ്ടു പോവാ അതന്നെ അരോര കടള്ള് നോക്കിയിരിക്കും ഞാനിപ്പംമൊ ബസ്സിൽ കുറെപേര് ഫോണേ ട്ടിരിക്കും പക്ഷെ ഞാൻ ഫോണൊന്നുടു ക്കാറില്ല. ഉം ഇങ്ങനെ കാഴ്ച കണ്ട് ഇങ്ങനെ പോകുള്ളു. എപ്പോഴും വീട്ടിതന്നെ നമ്മ ഫോൺ കണ്ടോണ്ടെ ഇരിക്കും. പിന്നെ
നമ്മള് വൂട്ടിയിരുന്ന് മടക്കുമ്പോഴല്ലേ പുറത്ത്റങ്ങണത് ഇവിടെക്ക നല്ല മയേണ് ഇപ്പൊ ഇനിയിപ്പോകുട്ടി വരാന ട്ട് അഞ്ചുമണിയാവു ഓല് എത്തുമ്പക്ക്.
ആഹ് ആഹ് അതന്നെ
ഇങ്ങനെ ആകുമ്പ തന്നെ കുട്ട്യാ ൾക്ക് ഗതിയടാണീ വണ്ടീന്ന് അ റങ്ങാനേ ഇവിടന്ന് മുറ്റത്ത്ക്കനെ വണ്ടി വരും പ ന്നാലും കുട്ടാൾക്ക് ആ മയ കൊള്ളുമ്പോ ഒരു കെദ്യേടല്ലേ മേ ഇത്ങ്ങനെ മയത്തുള്ളി ആവു മ്പോ ആഹ്
ഭയങ്കര ചല സമയത്തൊക്കെ ഭയങ്കരമായതുള്ളി ഭയങ്കര
ആഹ ഇന്ന് രാവിലെ എട്ടരക്ക് ആ ഇന്ന് രാവിലെ എട്ടരക്ക് വരും വണ്ടി അപ്പൊ വണ്ടിക്ക് ആക്കാൻ നോക്കു ആക്കുമ്പോ തന്നെ മഴ കൊടിം ചയൂടിങ്ങാണ്ടണ് വണ്ടിക്ക് ആക്കിയപ്പോ തന്നെ മേത്ത് വള്ളം തടുക്കുമ്പമ്മക്ക് ഇക്കന്നെ തണ്ക്ക വല്യ മഴത്തുള്ളിങ്ങനെ തട്ടുമ്പോ
അതെന്നെ അതെന്നെ ന്നെ
ഇജ് ചായക്കെ കുടിച്ചോ ചായ കുട്
ഇല്ലല്ല ഹ് ഹ് ഇല്ല ഒര അഞ്ച് മണിയാവും ചായ കുടി..
അഞ്ചണിവും ഷുഗറും കാര്യന്നും ല്ലല്ലോ
ഷുഗർണ്ട് ആ എന്നാലിക നേരി നല്ലോണന്നുല്ല
എത്ര
ആഹ് ഇപ്പ എന്റെ ഇപ്പ ഈ പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ട് നോക്കിപ്പോ നൂറ്റി നു പ്പത്തിരണ്ട് നൂറ്റി നാല്പതാണവാം
ആഹ് ന്നാലും നോർമലാളോ
ആഹ് പക്ഷെ ന്നാലും ഞാ മരുന്ന് യിക്കണ്ട് ആ ര രണ്ടു നേരംമഴയോ
അല്ലെ ഭക്ഷതിന്നു മുമ്പേ ഷുഗർ എത്ര
ആ അത് നൂറ്റി പതിനാല്
ആഹ് ആഹ് ആഹ്
ഉം രണ്ടും കൊറവാണ് ആ അതന്നെ അതന്നെ പിന്നെ രാവിലെ ഒരു ഗുളിക വൈകിട്ട് രു ഗുളിക ആഹ് നൂറ്റി പ്പത്ത്
വേരേ നമ്മ്ക്ക് നോർമല്ല്
ഉം അതന്നെ അതന്നെ ഞാനില്ലേ ഈ ചല സമയത്ത് ഹസ് ഭർത്താവ് ഇണ്ടാവുമ്പോ എൻ കുറെവൈകിയാണ് കൊണ്ടോ ണത് ഷുഗർ ടെസ്റ്റ്ന്ന് വെച്ചാല് പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ചാ എട്ട് മണിക്ക് ടെസ്റ്റ് ചെയ്താ മതിന്ന് പറയും പക്ഷെ ഞാന് ഹ്ഓ ഇക്ക ഉറങ്ങണ തില് ഞാൻ പോയി തന്നെ ടെസ്റ്റ് ചെയ്ത് വന്ന് അപ്പം നേരത്തെ പോയി ടെസ്റ്റ് ചെയ്ത് ആ ആഅതന്നെ അപ്പൊ അതാണ് ഇപ്പൊ കുറഞ്ഞന്നെ
ആഹ് പിന്നെ എന്താ അപ്പത് രണ്ണം ഞാൻ രാവിലെ ഒരു മരുന്നാണ് വൈകീട്ട് ഒരു മരുന്നാണ് ഒരു ഗുളിയ മം ചെലോർകൊക്കെ മൂന്ന് ഗുളിക വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ആസ്‌പത്രിയിൽ പോയിരിക്കുമ്പ ഓരോരുത്തര് പറയണേ ക്കണം.
ആ അതാണ് പഞ്ചായത്ത് ഹോസ്പിറ്റലിനാർക്കു ഗുളികളില്ലേ
അയി ആ അതന്നെ അവിടെണ് പോണത്.
ആഹ്
ആ വിടെ മാസമാകുമ്പോ നമക്ക് മരുന്ന് കിട്ടും ഇല്ല ഇല്ല
ആഹ്
ആ പിന്നെങ്ങനെ. ഉം ഷുഗറു ണ്ടായി ഇന്നാലും ഞാ ചായില് ഇച്ചിരി പൻസാര ഇടും ഒട്ടും സാരല്ലചെലെ നേരത്ത് അതെന്നെ അതേ കട്ടൻചായ ഒട്ടും കുടിക്കൻ
ഇല്ലേ പൻസാരല്ലാതെ ഒരു കയി പ്പായിരിക്കും
ആഹ് അയിന് ബേദം ചൂട് ള്ളം കുടിക്കണ നല്ലത് ആ പിന്നെന്താ നിങ്ങൾടെ അവിടെ വൈകിട്ട് പാൽചായ കുടിക്കൂലേ
ആ കുടുക്കും
ആഹ് ആഹ് ആ മക്കളൊക്കെ കുടിക്കോ.
ആഹ കുടിക്കും ഇവിടെ പിന്നെ പശു ഉണ്ടായതൊണ്ട് പാലുണ്ടാക്കും ആ
ഇത് മം എന്റെ മൂത്ത മോള് ചായ കുടിക്കും ഇളേത് കുടിക്കാകൂട്ടാകൂല.
ആഹ്
അപ്പൊ ഞാൻ പറിം കാപ്പിങ്കിലും കുടിക്കി അപ്പൊ അവടെ ഞാന് പറഞ്ഞില്ലേ കോളേജില് കോഫി ഇത്ക്ക ഇത്ണ്ട് അപ്പൊ എല്ലാ പിള്ളേരും ഈ മഴത്ത് വന്ന് ഏഹ് മെഷീൻ കാപ്പി കുടിക്കുവേ ആഹ് ഇത് മാത്രം കുടിക്കൂല
അതെ
ഉം ഞാൻ പറയും കുടിച്ചോക്ക് നീ നല്ല ടെസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എവടെ എല്ലാ പിള്ളേരും വന്ന് കുടിക്കും ആഹ് ഒന്നും കഴ്ച്ച് കഴിച്ചില്ലേ
എങ്ങനെ
ആരും കഴിച്ചില്ലെങ്കിലും കാപ്പിയെങ്കിലും കുടിക്കു അവര് ഉം കാപ്പിയലെങ്കിലും ചായെങ്കിലും കുടിക്കും ഏഹ്
അത് ശീലായി കുടിക്കാതെ ശീലായി കഴിഞ്ഞ പിന്നെ അയിനോട് താല്പര്യണ്ടാവൂലെ
അതന്നെ അതന്നെ ഇത് ഒട്ടും കുടിക്കാൻ ചെറുപ്പത്തെപ്പോല് കുടിച്ചിട്ടില്ല്യ അതാണ്
അതാണ് ചിലോല് ഇപ്പൊ ഇന്റെ ഇവടെ കസിനൊന്നും കുടിക്കൂല ഞങ്ങളെല്ലാരും കുടിക്കുമ്പളും ഓല് കുടിക്കൂല ആഹ് ഓല് ക്ക് ശീലായി അതൊണ്ട് പിന്നെ ഓലങ്ങനെ കുടിക്കൂല അത്ര നല്ലതും അല്ല കുടിക്കാതക്ക്ണ കൊഴപ്പല്ല
അത് തന്നെ അത് തന്നെ എനിക്ക് പിന്നെ വൈകുന്നേരാവുമ്പത്തിനും ചായ കുടിക്കും ഞാനെന്തായാലും മ്മ് അ അതെന്നെ അതെന്നെ ഒരു രസണ്ടാവൂല വൈ കുന്നേരം ചായോടിച്ചില്ലെങ്കില് ആഹ്
ഴിഞ്ഞ അതോര് ലഹരി പോ
അതെന്നെ അതെന്നെ മോള് ഇപ്പവ്ടെ ഹോസ്റ്റല്
ക്കുലേ
ആഹ് ഇന്നിപ്പോ ഇന്ക്ക് ഒന്നും ഇണ്ടാക്കണ്ട മീൻപൊരിച്ചാ മതി
ആഹ്
ആഹ് രാത്രി ചോറൊക്കെ ഒന്നിച്ച് വെക്കും രാവി
കറി എന്താണ് ഇന്ന് ഇണ്ടാക്ക്യേ
ഞാ ചാളക്കറി
ചാലക്കറിയെന്നേ ആഹ് ആഹ് അതൊണ്ട് രാത്രിക്കക്കും ഇണ്ടാവല്ലോല്ലേ
ആഹ് അത് തന്നെ അത് തന്നെ മീനുണ്ടെങ്കി പിന്നെ സ
ക്കാനും തോന്നൂലല്ലോ
ൽ എൻ ഇല്ല ഉമ്മണ്ട് കൂടെണ്ടാവും
ആഹ് ഇമ്മണ്ട്ല്ലേ ആഹ് അപ്പൊ കൊഴപ്പല്ല നമ്മ ഒറ്റക്കാവുമ്പോ പിന്നെ നമ്മക്ക് വല്ല്യ താൽ ഇണ്ടാവൂല
ആഹ് അതെന്നെ അതെന്നെ ഒട്ടും വെശക്കൂലാപ്പോ
അതാണേ ആരെങ്കിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിക്കാനാവുമ്പോ രസണല്ലോ
മ്മ് നിങ്ങള് ഒറ്റക്കാണോ താമസിക്കുന്നത്
അല്ല ഞങ്ങള് എല്ലാരും ഉണ്ട്
എല്ലാരുണ്ട് ആഹ് ആഹ് ഉം അതെല്ലെ ആഹ് ആഹ് അട്ത്തന്നെയാണ് വീടിന്റെ അട്ത്തെന്നെ
ആഹ് കൊറച്ചട്ത്ത് കൊറച്ച് വിട്ടിട്ടാണ്
ഉം ഉം അപ്പോ ഇതിന്റെ താഴെ ആരെങ്കി അനിയന്
ഇണ്ട് രണ്ടാള്ണ്ട് ആഹ് കഴിഞ്ഞ്ക്ക്ണു ഓല്ക്കൊക്കെ കുട്ട്യാള്ണ്ട് രണ്ടാള്
കുട്ട്യാള് ആഹ് അപ്പൊ ഒന്നിച്ച് നിങ്ങളെല്ലാരും ഒന്നിച്ചാണ് നിക്ക്ണത്
ആഹ് അതെ
അതെല്ലേ ആഹ് പിന്നെ വേറെന്താ വല്ല്യ വീടാപ്പാ
ആഹ് അഞ്ച് ബെഡ്‌റൂം
അതെല്ലേ ആ അപ്പോ എല്ലാവർക്കും നിക്കാന്നും പിള്ളേർക്കൊക്കെ നല്ല രസായിരിക്കും അല്ലേ അങ്ങടും ഇങ്ങടും
തല്ലുകൂടും കുറെ കളിക്കും
ആ അതെന്നെ അതെന്നെ കസിൻസോക്കെ ആയിട്ട് നല്ലോണം അത് രസാണ് അതൊക്കെ
ഉണ്ടാകും ഓൽക്ക്
ഉം അതന്നെ അതന്നെ പിന്നെ അക്ക അവരെ മക്കളൊക്കെ എന്തോരായി
ഒക്ക് ആ ഒരാ ഒക്ക് എല്ലാരും വൽ ഓക്ക് സ്കൂളിൽ പോവാണുണ്ട് ഒക്ക് കുറെ രണ്ടാം ക്ലാസ്സില് മൂന്നില് നാലാം ക്ലാസ്സില് അങ്ങനൊക്കെ
ആ ആ വൈകുന്നേരം ആവുമ്പോ ഒന്നിച്ച് ഒരു പഠുത്തരിക്കൂല്ലേ
ആ പഠിത്തെ അങ്ങനെ ഒന്നിച്ചാകുമ്പോ പഠിത്തം നടക്കൂല അപ്പോ
മം മം അതന്നെ അതെ അതെന്നെ അല്ലൊരു കാര്യങ്കി
ആ വർത്താനം തല്ലും അതും ഒരാളിലെന്താ ബുക്കിലെന്താ അതാണ്
ആഹ് അതന്നെ അല്ലെങ്കിലും ഒരാളെ കണ്ടാ മതി അപ്പത്തേനും പഠിത്തം നി
അതണേ അപ്പ പിന്നെ കളിയും മക്ക ആവോൽക്ക് ശ്രദ്ധ
ആഹ് ഇനി പരീക്ഷക്കെ എപ്പളാണ് ഇനീ സ്കൂള്
സ്കൂളി ഇനിപ്പോ ഓണം ഒണ്ടേലും മദ്രസില് ഇപ്പോ ഇനി ഇവടെ ഈ പതിനെ ട്ടാം തീ മൊതല് മദ്രാസില് പരീക്ഷതൊടങ്ങാണ്
തൊടങ്ങയാണ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഞ്ഞ പിന്നെ സ്കൂൾളും തൊടങ്ങും ഇപ്പോ നബിദീനൊക്കെ കയിഞ്ഞാല്
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ
പിൻ, അതന്നെ. നബിദിനം എപ്പളാണ്?
നബിദിനപിഞ് എങ്ങനെ?
ആ മൊഹറം കഴിഞ്ഞു ഇഞ് അടുത്ത
ആ ഞ് സഫറ്, പിന്നെ റബിൽ അവ്വൽ, ഞു ഒരു ഒന്നര മാസം കൂടി
ഇണ്ടല്ലേ? ആഹ്, ആ അതന്നെ, അതന്നെ. അവിടെ പള്ളീന്ന് ചോറൊക്കെ കിട്ടൂലേ?
എങ്ങനെ?
പള്ളീന്ന് ചോറൊക്കെ കിട്ടൂലേ?
ആഹ്, കിട്ടും, കിട്ടും. അതൊരു വേറെ ടാസ്കണല്ലോ
അതന്നെ, ആ ആ ശരി എന്നാ.